ആഹ കേൾക്കണ്ട്
എന്താ പണി അടുക്കല
എന്താ അല്ലല്ല
ആഹ
ഇ
പണിയൊക്കെ കഴിഞ്ഞോ ഉം മക്കളൊക്കെ എവിടെ വ വരാനായോ സ്കൂള് വിട്ട് വരാനായോ
നണ നാലുമണിക്കാണ് കുട്ടിുടെ കോളോട്്
ഇന്നിപ്പോ നോമ്പോ ആയൊണ്ട് ചിലപ്പോ നേരത്തെ വിടാതി
ആഹ അങ്ങനെ
കുട്ടികൾക്കൊക്കെ ചെിലപ്പോ നോമ്പുണ്ടാവല്ലോ ആഹ ഞങ്ങള അവിടൊക്കെ ചെിലപ്പോ വിടലിണ്ടന്ന് വിട്ട് മക്കളൊന്നും വന്ന കണ്ടില്ല
ഒന്നോ ആഹ ഇവിടെ സമയത്ത്ന്നെ ഇീടുള്ളൂ
ഉ ആഹ നാളെ അവധയാണ്
ആഹ
നോമ്പിന്റെ അവധിിയല്ലേ
ആഹ ആഹ
നാളെ ഞങ്ങക്ക് പൊതു അവധിയാണ് വെള്ളിയാഴ്ച സാധാരണ ലീവ് തന്നെയാണ്
സ്കൂളോ
ആ ശനിയും ശനിയും ഞായറ ലീവ് വെള്ളി ലീവാ ആഹ ശനി ക്ലാസാ
ആഹ
ഞായർവ ലീവ് ഞങ്ങളെ സ്കൂളില് ബലി മക്കളെ സ്കൂള് ഉ ആ അങ്ങനൊന്നുമല്ല രണ്ടും കൂടി മിക്സഡ് തന്നെ ആ ഗവൺമെന്റ് തന്നെ മിക്സഡണ് പക്ഷെ അങ്ങനെ ലീവ് ഉള്ളത്
ആഹ ആ ആഹ എങ്ങട്ടേയില് പോവാണ്ടെങ്കിലേ ആ ബുദ്ധിമുട്ടാണ് നമുക്ക് എങ്ങോട്ടിൽ പോവാണ്ടെങ്കിലൊക്കെ പിന്നെ അധികം ശനിയാഴ്ച വരുല്ലോ കല്യാണങ്ങളൊക്കെ
ആ ശനി ഞായറും കല്യാണങ്ങളും ഉണ്ടാവും ഞായർറ് ലീവാണ് ശനി ഉണ്ടാവും
ആദ്യമൊക്കെ ഞങ്ങള്ൾ പഠിച്ചി കാലത്ത്രുന്നു അങ്ങനെ ഞങ്ങളെ നാട്ടില ആ സിസ്റ്റ ഒക്കെ മാറിട്ട് ഒരുപാട് കാലായി ആഹ ഇപ്പൊ ശ മദ്രസൽ വരെ ശന ായര ലീവ് വള്ളേക്ക് മാത്രം ഇവിട
ഏ ഏ അവിടെ അങ്ങനെ ഇവിടെ വെള്ളിയാട്ടോ
ആ മുജാ കൊത്തസിലൊക്കെ അങ്ങനെയള്ള
എഞങ്ങ ൾഅവിടെ എന്റ അമോ മോമ എന്റെ മേമന്റെ മോളെ കുട്ടി കുട്ടിക്ക് ലീവ് ഞായറാഴ്ചയ മദ്രാസ ലീവ്
ആഹ് അതെ പറഞ്ഞത് എന്താെന്ന ഞായറാഴ്ച ദിവസം ആവുമ്പോ കുട്ടികളൊ കല്യാണണം ഉണ്ടായിട്ട് മദ്രാസ ഒക്കെ ലീവ് ആക്കിട്ടേ ആഹ് പോ ആ ഉണ്ടാവകുമ്പോ വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവും മദ്രസണ്ടാവും എന്നിട്ട്ശനി
എന്താ ആ നിങ്ങക്ക് എന്താ നോമ്പ് ഉണ്ടോ
നോമ്പ് ഇന്ന് ഇടുത്തിട്ടില്ല നാളെ ഉള്ളൂ
ആഹ ഞങ്ങള് അങ്ങനെ നോമ്പ്നാളെ എടുക്കാ വിചരിച്ചു ഇന്നിപ്പോ ലീവ്ആണ് ഇപ്പം കുളിച്ചിട്ടില്ല ഇനിയിപ്പ വൈകുന്നേരം നോക്കിയിട്ട് വേണം ചെയ്യാൻ
ആഹ അണല്ലേ
ഇനിപ്പ ഇത്ത ഇണ്ടാക്ക ഒന്നും വേണ്ടല്ലോ അല്ലേ ചിലരൊക്കെ പിന്നെ അപ്പോ മൂത്തമാന്റെ മോളൊക്കെ വിളിച്ചാ പോളൊക്കെ ഇഞ്ഇപ്പം അടുക്കളയൊക്ക് ഇറങ്ങാൻ നിൽക്കുക
ആഹ ച നോമ്പിന്റെ പോലെ ഉ നളെ നോമ്പ്നോറ്റഅങ്ങനെ പത്തിരി ഒക്കെ ഉണ്ടാക്കും എന്താ ഉണ്ടാക്ക
ആഹ് പത്തിരിയും കോഴിക്കറിയ മെയിന ആയിട്ട് താല്പര്യ അതാണ് ഇണ്ടാക്കാന് ഇഷ്ടം തിന്നാനൊക്കെ ഇമ്മള്ളപ്പ ഉമാനോട് അതേ പറയുള്ളൂ ഞമ്മള ഒറ്റക്കെ ആവുമ്പോ മടിയാട്ടോ പത്തിരി ഉണ്ടാക്കാാന് ആവൂല ഒരു മനക്കടല്ലേ ആഹ ഈ ഹസ്ബന്റ്ഇല്ല ഹസ്ബൻന്റ പിന്നെ വണ്ടി പോയതാണ് ഉം ഹസ്ബൻന്റ്ന് പിന്നെ ചോറൊക്കെ ചോറ്ഒക്കെ താല്പര്യം നോമ്പ് തുറക്കുമ്പോ ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെയൊക്കെ താല്പര്യം കബ്സോ ഒക്കെ അതൊക്കെ ഇഷ്ടം പത്തിരിയും അങ്ങനെ നുൽ പുട്ട് അങ്ങനത്തെൊന്നും വലിയ ഇഷ്ടല്ല ഉ അപ്പ അത എൻന്റെ മോള് നൈസറിയിട്ട് വന്നണ് കൊണ്ടുവരാൻ പോവണം അപ്പം മുത്തച്ചിന്റെ കൂട്ടീനെ പറഞ്ഞേക്കല ബാലവാടിയിലാണ് എങ്ങനെ ആഹ അടുത്തന്നെ വണ്ടിമ്മ പോയി കൊണ്ടുവരില്ല നടന്ന നടക്കാനുള്ള ദൂരേ ഉള്ളു ആഏ കേക്കണില്ലയേ
ആഇണ്ട് നാളെ ഒക്കെ ലീവ് ആവുലെ
പൊതു അവധിയാണ് ഇപ്പൊ വീട്ക്ക് പോവാ കയ്യോ നോക്കണം അംഗനവാടിൽ ലീവ് ആണോല്ലോ കലണ്ടറിൽ ചുവപ്പ് കാണണൊക്കെ അംഗനവാടി ലീവ് ആണോല്ലോ ഞാൻ രണ്ടാ ശനി അന്നേ ടീച്ചറെ വിളിച്ചു ചോദു ടീച്ചറെ ക്ലാസ് ഉണ്ട ചോദിച്ചപ്പം ടീച്ചർ പറഞ്ഞു കലണ്ടറിൽ ചുവപ്പ് കാണ എന്നൊക്കെ നഴ്സറി ലീവാണ് എന്ന് പറഞ്ഞു
ആഹ ആഹ
ഉം അ ബുക്ക്ക്കൈകിട്ടീണേ ബാലവാടിയില് മൂന്ന് ദിവസം ഒന്നുല്ല നാളെ ലീവ് ഉള്ളു ആ ബാലവാടീല് പ്പം ബുക്കൊക്കെണ്ട് ഞങ്ങക്ക് ശനിണ്ടേ നഴ്സറിൽ ഒന്നും പഠി കാനൊന്നുല്ല പാട്ട് കളറിങ്ങ് അങ്ങനെയായിട്ട് ഒരു ബുക്ക് ഉണ്ട് ഉം വലിയ ഓനും രണ്ടാം ക്ലാസ്സിലാണ് ഓന് അത്യാവശ്യം ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുക്കാനും എഴുതാനും ഒക്കെ ഉണ്ട് ഇപ്പം വൈകുന്നേരം ആവുമ്പോ ഒരു ഫ്രീ ഉണ്ടാവൂല
ആഹ
പകല് ഈ കാണ് ണ ടൈമിൽഇണ്ടാവും ആഹ പഠിക്കാനും ഉണ്ടാവും പിന്നെ മദ്ര ചെറിയ മോനുണ്ട് ഓന്ല്ലത്തിനും കൂടി ചോറൊക്കെ കൊടുത്ത് റൂമൊക്കെ കേയറുമ്പോത്തിന് ത്തി ഒരു ടൈം ആവും എത്ര പെട്ടെന്ന് ടൈം ഫാസ്റ്റ് ആയി പോകറിയോ രാത്രിയട ആവുമ്പോളേ ആഹ പകലട ഉന്തി തള്ളിയാലും തീരൂലയ്‌ നി ഇട്ട് തരെ ഇപ്പ ഇങ്ങനെ ഓരോ വർക്ക് ചെയയ്യിൽ തുടങ്ങിയപ്പം ടൈം അങ്ങട്ട് വേഗം തീരുകയും ചെയ്യും
ആഹ പകലും തീരും രാത്രി
ഉ തീരൊക്ക ഒരു കണക്കായി ആഹ നിങ്ങ അവിടെ എങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ
കൃഷി കാര്യങ്ങളൊന്നു ഇല്ല നുള്ള സ്ഥലം ഒന്നുമല്ല നമ്മുക്ക് കുറച്ച് സ്ഥലള്ളൂ ആഹ ആഹ് കറിവേപ്പൊക്കെ ഉണ്ട് കറിവേപ്പ് കറൂത്ത
ഏ കറുത്ത പറഞ്ഞാല് എന്താ
കറുത്തന്ന് പറഞ്ഞാല് പപ്പായ
ഏ പപ്പായല്ലേ അതൊക്കെ നിങ്ങണ്ട താന ഉണ്ടായത കേക്കൂല ഞങ്ങള് കർമൂസ അറിയും കർമൂസ ആഹ മൂസ അ അത് കറി വെക്കാനക്കെ എടുക്കും ഏ പൗത്താലിങ്ങൾ കർമൂസാന്നാ പറയല്
ഒക്കെ ഞങ്ങൾ കറൂത്താറി
ഏ കറൂത്ത
ക്രിസ്ത്യൻസ് ഒക്കെ പപ്പായറിയും ഇവിടെ നമ്മട്ട നാട്ടിൽ പ്പെടും
ഞങ്ങള് കറുമൂസ എന്ന് പറഞ്ഞു പിന്നെ പപ്പായന്ന പപ്പായന്നന്ന് ഇംഗ്ലീഷ്ല്ലേ അതുകൊണ്ട് എല്ലാർക്കും പപ്പായന്ന് പറഞ്ഞു അതേ മനസിലാവും ഉ ഇവിടെ ഞമ്മളെ വീട്ടില് അതേന്നു ഇല്ല മുരിങ്ങേന്റെ ഇല മുരിങ്ങേന്റെ ഇല അതാന്നുല്ല ഇവിടെ
ഏ മുരിങ്ങൊക്കെ ഞങ്ങളിപ്പോ ഏ മുരിങ്ങക്കെ ഇഷ്ട ഇഷ്ടം പോലെണ്ട്
മുരിങ്ങന്റെലക്ക് ഭയങ്കര പഞ്ഞ എന്നിട്ട എപ്പോഴും പറയാ അനൊക്കെ ഒരു കൊമ്പ കുത്തിയൂടെയും മുരുങ്ങന്റെ ഇല എന്റെ അസ്ബന്റിന് നല്ല ഇഷ്ടം മുരുങ്ങന്റെ ഇല പേരിയും തളിക്കണോ ഇഷ്ടം ഇല്ല ഇല്ല ഉം പുടിച്ച് കിട്ട കട്ടണില്ല ഇവിട്ന്നോക്കെ കൊമ്പ് വന്ന് കുത്തിയാലും മുളച്ചങ്ങട്ട് കിട്ടണില്ല അത് അതിനൊരു സമയം ഉണ്ടല്ലോ കുത്താനൊക്കെ
ഏ ഞാനിപ്പോ കഴിഞ്ഞആഴ്ച ഒക്കെ വെട്ടിട്ട് ഒക്ക ഇതാക്കിട്ട്ക്ക
ചിലർക്കാണെങ്കിലോ ഉണ്ടായോ ഉണ്ടായോൽക്ക് ആവശ്യല്ല ഉണ്ടാവൂല
ആഹ ഞൻ അങ്ങനെ എടുക്കല് അല്ലോ ഇല്ല
ഉം
എപ്പോഴെങ്കിലും ഒരു താളിപ്പ് ഉണ്ടാക്കാാന് ഒക്കെ എടു
ആഹ നല്ല രസാല ചോന്നുള്ളിയും വെളത്തുള്ളിയൊക്കെ ഇട്ടാണ്ട് താഴിച്ചാല് എനക്ക്ല്ല ഇഷ്ടട്ടോ ഹസ്ബൻ ഇന് പിന്നെ അത് പറ്റൂല നമ്മളിപ്പ പരിപ്പലും ചക്കുരുലും ഒക്കെ ഇടുല്ലോ മുൻകണ്ടല്ല അങ്ങനെ പറ്റും ഉ ഉ പിന്നെ പിന്നെ തേങ്ങ ഇട്ടാണ്ട് തേങ്ങ ഇട്ടാണ്ട് ഇതാക്കല്ലോ
ആഹ
തേങ്ങാട്ടുപ്പേരി ഉണ്ടാക്കിയാലൊക്കെ പറ്റും
ആഹ അങ്ങനെ രസം
ആ ഇന്നിപ്പ എന്താ ഉണ്ടാക്കിയാ ഉച്ചക്ക് ഉച്ചക്കത്ത ഉണ്ടാക്കി
പരിപ്പുകറി പരിപ്പും കുമ്പ്ളങ്ങിം കറി വച്ചു
ഏ പര്പ്പ്ല് കുമ്പ്ളങ്ങട്ടാണ്ട്ണ്ടാക്കോ
നല്ല റസ കറി തേങ്ങരക്കും
ഏ
പരിപ്പും കുമ്പ്ളങ്ങിം വേവിച്ചിട്ട് മഞ്ഞളും മുളകും പൊടിയിട്ട് വേവിക്കും തക്കാളി ഇടും പിന്നെ തേങ്ങരച് പാർന്ന് കട്വൊട്ടിച്ച് താളി പരിപ്പ്ക് ക ക് കുമ്പ്ളങ്ങിം ഉപ്പേരി ണ്ടാക്കിട്ടില്ലന്ന് അതും മീൻ പൊരിച്ചത്ണ്ട് മ് ആ മുരിങ്ങ ഊരണതൊരു പണിയാണ്
ആ അത് പണിയ അയിനിപ്പൊരെളൾപ്പവയിണ്ടല്ലോ മറ്റേ ഓട്ട കയ്ല് ല്ലേ നമ്മളെ ആ അയിന്റെ ഉള്ള്ക്ക്ങ്ങനെ ഇട്ടിട്ട് ങ്ങനെ വൽച്ചാ മതി മുര്ങ്ങന്റെല ഈരാന് അങ്ങനെ വീഡിയോല് കണ്ട് ഞാൻ ചെയ്തോക്കീല്ല ഞാൻ ചെയ്തീല്ല നിങ്ങളെ എലങ്ങനെ വലിയെലെ അല്ലെ ചെറിയ ചെറിയലെ എല മുര്ങ്ങന്റെലെ ഹലോ ഹലോ
ലോ കേക്കണില്ലേ കേക്ക്ണില്ല ആ
ആ കേ
പോലെന്നാവൂലറ
ആ ആ വെല്ല്യ എലേര്ക്കുലേ
ആ പാകത്തലന്നെ
മ് ചെലൊട്ത്തൊക്കെ കുഞ്ഞല കാണും അത് നല്ല ടേസ്റ്റ് ആണ് ചെറിയേല മ് മ് പുതിയാപ്പള നാട്ടില്ണ്ടോ അല്ലെങ്കില് ഉം പ്പ പണി ക്ക് പോയതാ വൈന്നേരേ വരുള്ളൂ എന്ത വണ്ടി പണിയ അല്ലെങ്കില്
അല്ലെ പെയിന്റിങ്ങ
പ്പ തറവാട്ടെരേല് പ്പം പെയിന്റിന്റെ പണി ഹസ്ബന്റ്പ്പൊ ടൂറിറ്റ് ബസില ഓ വണ്ടി ട്രിപ്പില് പോലാണ് ടൂറിസ്റ്റ് ബസ്സേ ആ അ പോയതാണ് എന്നുംണ്ടാവുല ആയപ്പഴളെങ്കിലൊക്കെങ്ങെനെണ്ടാവൊള്ളൂ അപ്പ മൂന്നീസത്തിന് കയ്ഞ്ഞ രണ്ടിസം കഴിഞ്ഞങ്ങനെ വരും ഊ ട്ടി മൈസൂര് അങ്ങനൊയിട്ട്ങ്ങനെ പോവലാണ് എ പോളൊന്നും ഉണ്ടാവുല പ്പളെങ്കിലൊക്കെണ്ടാവുള്ളു ആഴ്ചയിലും മൂന്നാട്ടൊക്കെ ആഴ്ച്ചശല്ലണ്ടാവും ഇപ്പൊ കൊറച്ച് കൊറ്ഞ്ഞ്ണ്
ആ പ്പൊ സ്കൂളൊക്കെ തൊർന്നിലെ
ആ അവിടെ വല്ല്യ മക്കളൊന്നുല്ലല്ലേ ഒക്കെ ചെറിയ മക്കളാലെ
ൻക്കോ ൻക്ക് വല്ല്യ മക്കളാ
ഏ വെല്ല്യോലൊക്കെ എത് എവ്ടെ
ഏ കല് ഒന്ന് കല്യാണം കഴിഞ്ഞാണ് വല്ല്യ മോൾത് ഓളടെ പിന്നെ രണ്ടാമത്തോള് പ്ലസ്ടു കൈഞ്ഞിരിക്കണ്
ഏ ന്നാ ശരി ന്നാല്ട്ടോ
ആ ന്നാ ഓക്കെ